ഹലോ
കേക്കവോ
ഉം ആ ഇപ്പ റെഡിയായി
ആ ഞാന് ഇന്നെന്റെ അഛന്റെ പ്രശ്നാന്ന് തോന്നണ്ട് ആഹ് പിന്നെ ഇങ്ങളെ ആ വോയ്‌സോളൊക്കെ കേട്ട്
ഫാൻ ഇട്ടിട്ടാ ഓണ്ട് ഭയങ്കര ഒന്നും കേ
ആഹ് അല്ലെങ്കിലും ഇന്റെ ഫോണിന് എല്ലാരും പറയും വോയിസ് ഒക്കെ വയങ്കര സൗണ്ടാണ് എടക്ക് മറ്റേ ഹെലികോപ്റ്റർ ഓട്ണ്ടോന്നോയ്ക്കും അങ്ങനെക്കെ അത്താ അങ്ങനത്തെ ഒരു സൗണ്ടൊക്കെ കാണാ
ണ്ട് ആഹ്
അഹ് ഞാന് ഇബരക്കെ ഈ സ് ക്കോൾക്ക് ഇങ്ങനെ ഓ വായിച്ചു വിടാണ്ടാവൊല്ല അതൊക്കെങ്ങനെ സൗ സൗണ്ട് ഇല്ല്യാത്തൊരു സല പോയി ഇട്ത്താ തന്നെ ഒര് ജാതിയാണ്. വയങ്കര സൗണ്ടുമാരി തോന്നും ഈ ഫോൺ ൻ്റെ പ്രശ്നം അതാ ഞാൻ ഫാനൊക്കെ ഓഫാക്കീട്ടാ ചെൽ ഒക്കെ വോയിസ്‌ ഇട്ക്കല്
ആഹ് ആഹ്. അതന്നെ ഞാൻ ശരിയാ പറഞത് റോക്കറ്റൊക്കെ പോകുമ്പോ ത്ത സൗണ്ട്.
ഓണ ഇപ്പോ ഏഴ് വർഷമായി പോണത്.
ഏ ആഹ്. സമയം കഴിഞ്ഞിക്കണു ലെ
ല്ലെ.
അതാണ്, കിട്ടണടത്തോളം കിട്ടട്ടെ ഞാനും അങ്ങനെതന്നെയെന്റെ ഫോണും, എന്റെ ഫോണ് സ്ക്രീനും ഇതും വേറെ വേറെയായി നിക്കുവ ഞാൻ ഡബർ ഇട്ടേക്കുവ.
ഞാൻ അന്നേരം ഓർത്തേ ആരാ നീ എന്താവച്ചാലെ, ഒരിക്ക തന്നെ നന്നാക്കാ അതിന്റെ മുന്നേലത്തെ ഫോണൊക്കെ നന്നാക്കൻ കൊടുത്താ പിന്നെ ഓരോരോ കേട്. പിന്നെ അതിന്പിന്നെ ഓരോരോ കേടും
മ്യാ പിന്നാ അ പിന്നെ അസുഖ അങ്ങനെ തുടങ്ങിക്കോണ്ട് നിക്കും ശരിയാ
ചെലപ്പോം ഇങ്ങട് അതൊന്നും നേരാക്കാൻ തന്നെ ഫുള്ള്
എന്റെ അങ്ങനെ ചെവിയിലേക്ക് ഫോൺ ചെവിയിലേക്ക് വെക്കുമ്പോളത്തേനും സ്ക്രീന നന്നായിട്ട് ഇങ്ങട് തൂങ്ങി കിടക്കും എന്നിട്ട് ആങ്ങളെ കണ്ടു കഴി കണ്ടിട്ട് ഞങ്ങള് അന്നേരം ഇട്ടൂടേടീ അന ക്ക്‌ ചോയിച്ച് അങ്ങനെപ്പം ഡബ്ർ ഇട്ടേക്കുവാ
ഇനിപ്പ ഇപ്പാ എല്ലാത്തിനും വെല കൂടില്ലേ
ഉം അതന്നെ ഏഹ് ഇടം ഇപ്പോ മോൻ പറയ്ണ്ട് ഇങ്ങളെ ഫോണ് നന്നാക്കില്ല. ഇങ്ങള് പുതിയ ഫോണ് വാങ്ങിക്കോളി ഇതെനിക്ക് തന്നാളീന്ന് പറഞ്ഞ്
ഏഹ് ഏഹ് അവനെ ഇവര് ഇവരിക്കിപ്പ ഞാൻ ഫോണ് മാ റ്റാന്ന് പറഞ്ഞ ഇതേ ഇത് മാറ്റാനായിക്കുന്ന് അപ്പോ തന്നെ ന്നാ ഇങ്ങള് പുതിയത് വാങ്ങിക്കോളി ഇതിങ്ങ് തന്നാളി ഞാൻ പറഞ്ഞ് പു തിയത് വാങ്ങാൻ പുതിയത് വാങ്ങാണെങ്കി എത്ര പൈസ വേണം ഏഹ് ഓർത്താ പോട്ടെന്നു പറയും അപ്പോ ഇന്നോട് പറയും ഇങ്ങള് ഐഫോൺ വാങ്ങിക്കോളി ഞാ പറഞ്ഞ് ആഹ്‌ ഈ മാ ത്രള്ളൂ ഫോണും ഞാനും എല്ലാവരടുത്ത് ഐഫോണുണ്ട് ഐഫോണുണ്ട് ഞാൻ പറഞ്ഞു എല്ലാരും എങ്ങനിത് ഞാൻ പറയാ എല്ലാരും ഇതെ ഇങ്ങനെ വാങ്ങണം അഒത്തിരി പൈ
ആ.. നല്ലവെലയല്ലേ
ആ ഞാൻപറയാ നമ്മടെ കൈയിനന്നേ ഒന്ന് താഴെ വീഴുമ്പോ നമുക്കെന്തൊരു പേടിയാണ്. അപ്പൊ ഈ ഒരു ഇത്രേം വെലക്കുള്ള ആഹ്.. ആ.. ഇത്രഒരു വെലക്കുള്ള സംഭവം ആർക്കാ മേടിക്കാ
ങാ...
മോൾക് അവ അങ്ങനെ കല്യാണമ്പോ ആ നികാഹിൻ അത് രണ്ടായിച്ച ആയ ഇപ്പ തന്നെ അവളെ കയ്യിന്ന് ഒരു കല്യാണത്തിന് പോയിട്ട് ഓഡിറ്റോട്ടത്തിന് കോണി കേറിട്ട് അട്ന്ന് മേലന്ന് തായത്ക്ക്ണ്
ഇന്റമ്മേ...
ഓള് സംഭവം ഓള് ഇവരൊക്കെ ഇവരീ കയ്യ് പിടിച്ചങ്ങാണ്ട്ള്ള നടത്തല്ലേ അപ്പൊ അയില് ഓള് എന്തോ വീ എന്താണ് ഇങ്ങനത് ലെഹങ്കേയ്താലേ അയിമേ പുട്ച്ച് പൊന്തിച്ച്ങ്ങാണ്ട്ങ്ങനെ നടക്ണ് അയില് സിപ്പായി പോയതാണ് ഞാവല് എന്തായി ഒന്നര ഒന്നരാണ്ട് പോയി കിട്ടീലെ
പിന്നേ ഉം ഒന്നരക്കാവും അയി ഫണ്ണ്
ആഹ് നല്ല വെലണ്ട്
ഒരു ലക്ഷോ?
ഉം ഇതിൻ്റെ സെക്കനാൻഡ് ഒക്കെ കിട്ടാണ്ട് തോന്നണ് അയിമ്പ പത് ആ റ
അയിനന്നേ ആഹ് സെക്കനാന്റിനെന്നെ അയിമ്പ് മ്പാവൂലേ?
ആഹ് പിന്നെ അ
എങ്ങനെല്ലേ ഇപ്പൊ ഇപ്പം കല്യാണ ചെക്കന്മാർക്ക് ഭയങ്കര ചെലവാലെ
അഹ് സെരിയാണ് അവൽക്ക് ഈ സോപ്പ് നമ്മള് വിചാരിക്കും പെൺകുട്ട്യാൾക്ക് സ്വർണ്ണം ആ ഫോണ് വാങ്ങികൊടുക്കും പിന്നെ അതിനനുസരിച്ചുള്ള ഫോണ് ഓൽക്ക് നമ്മ മ്മടെ ഫോണൊന്നും അതും പറ്റൂല
ആഹ് അതന്നെ ഭയ ഓൽക്കാ ചെലവ് കൂടുതല് ഇപ്പൊ സ്വർണ്ണം വേണ്ട ന്നാലോ ഓലേന്ന് കിട്ട്ണേനൊരു കൊറവൂല്ല്യ
സ്വർണ്ണട്ടിലാച്ച് പരാതി ല്യാ ഇട്ത്തുപോവാൻ പിന്നെ നമ്മക്ക് വേജാറൂല്ല കാരണം പെരക്കാർക്ക്പ്പോ പെൺകുട്ടിയാളും പെരക്കാരും ഒരു ബ് ഇതും ഇല്ലാതായിക്കണല്ലോ
ആഹ് ഇപ്പൊ ആൺ ആൺകുട്ടികള് ആഹ്
പക്ഷെ ഞാൻ പറയാ അവര് മഹർ എത്രയും കൊറക്കണ് അവരാ മൂന്നൂ പവൻ രണ്ടുപവന്നു കുറക്കണൊന്നില്ലല്ലോ അത അവർക്ക് തന്നെ
അതെന്നെ അല്ല അതെങ്കിലും കൗത്തില് കാണും വേണം അയില്ലാഞാലും കല്യാണം കഴിഞ്ഞാട്ടു തോന്നൂല്ല
ഇപ്പൊ ഇപ്പ എന്റെ നാത്തൂന്റെ മോന്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ പൈനാരാന്തി അവൻ മഹർ എടുത്തിട്ട ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മഹർ എടുക്ക ഞാൻ ഇതുവരെ കണ്ടിട്ടിരിക്കും ആ കുട്ടി ആ കുട്ടിനെ കൊണ്ടെന്നിനി ആ കുട്ടി എത്ര പറഞ്ഞിട്ടും ചെയ്യാ അല്ലെങ്കിൽ ഒറ്റതായിട്ട് എടുക്കാൻ സമയിക്കാഞ്ഞിട്ടു ഓരോരോ ഓരോ മുക്കാ പവന്റെ രണ്ടുമൂന്ന് രണ്ട് ചെയിൻ അങ്ങനെ ഉണ്ടല്ലോ കുഞ്ഞുകുഞ്ഞ് ഉണ്ടാവുല്ലോ
ആ ആ ആഹ് ഇപ്പൊ ആ ഇപ്പൊ അങ്ങനെ കൊറെയുണ്ട് ഒരു വള ചെറിയൊരു ബ്രേസ്ലേറ്റ് ചെറിയൊരു മോതിരം ആ
എല്ലാതും ഉണ്ട് സംഭവം പക്ഷെ അതിങ്ങനെ ഇടുത്തു നോക്കാൻ ഞമ്മക്ക് പേടിയാവും ആ ഇടുത്ത് നോക്കാ ഞമ്മക്ക് ഇൻക്ക് പേടിയാവ് അങ്ങൻത്തെ ഒരയിറ്റം സാനങ്ങളാവും.
ആ അക്കെ നേരെ സിംമ്പിള് ആ സിംമ്പിള് സാധ
മ് മൂന്ന് ചെയ്യ്ണത്കണ്ടോ അങ്ങനൊക്കെ എട്ത്ത്ന്ന്. ഇബല് ആരും ആഹാറട് ത്ത് കണ്ടിട്ടില്ല.
ഏ ഇപ്പത്തെ -ഇപ്പത്തെ ട്രെൻഡ് ണത്
അതന്നെ എടുക്കല് നല്ല ഇഷ്ടാണ് അങ്ങനെ ഇത് തെളങ്ങും
ഇപ്പതാണ് ഇപ്പൊ വീട്ടിന്ന് സ്വന്തം ഇമ്മിയിം ഇപ്പിയിം കൊടുക്കണ്ട ഒക്കെ ഓലെന്നെ കെ ട്ട്ണോലെന്നെ കൊടുത്തോളും
ഇന്ന ഇപ്പ കുട്ടിള് സ്വർണ്ണ ഇട്ണു ള്ളത് ന്നെ ഇട്ണു ഇല്ലല്ലോ ഇപ്പ ഇവ്ടെ ഇന്റെ നാത്തൂന്റെ മോൾ മിഞ്ഞാന്ന് ഓല് വന്നിനി വിരുന്നിന് വന്നപ്പോ അയ് ഞങ്ങളെ കൈമലൊക്കെ ഇട്ടത് നാത്തൂന് അവിട്ന്ന് ഇങ്ങനെ പൊറത്ത് പോവുമ്പോ പേടിയായിട്ട് ഒര് വളട്ട്. ഇന്ന ഞാൻ തന്നെ ഇടാ വിടെ മളാനച്ച പ തള്ളാര് അകത്തു കടക്ക പറയുമ്പോ ഒരു ഈള് വളയ അത് ഒൽ ക്ക് തള്ള വള
ആ ആ ആ ഉ ഇപ്പൊക്കെ ഒക്കെ മറ്റേ ഓരോരോ ഫാഷന്റെ സാധനങ്ങള് ണ്ടല്ലോ ഇടാന് ഉം
ഇപ്പ പണ്ടത്തെ ഞൻ ഒരു കല്യാണന് പോവുബോ അവരി ഇപ്പൊ ഒരുങ്ങാനതൊന്നും മോഡല് ഇല്ല അങ്ങനെയൊക്കെയാണ് അവര് പ റിയ ഒരുങ്ങുണത് മോടലില്ല മേയ് മാത്രേള്ളൂ മോഡല് ബാക്കിയുള്ളള്ള ഒന്നും നമ്മള് കുറെേ വളീം മാലിം മറ്റെ മുടിമോ ടയിനതൊക്കെ ഓ മുടികെയ്ച്ചിട്ട് ഈ മേയ്ക്കാപ്പ് ങ്കര മോഡല്
ഉം മുഖത്ത് കൊറ വാരി തെ ഉം അത് കൊറെ ഉണ്ടാവും
വല്ലാത്തൊരു ആ എന്റെ ഇപ്പ ഇവിടെ എന്റെ നാ ഇവിടത്തെ നാത്തൂനൊക്കെ അത്ര ഇല്ലാ പക്ഷെ എന്റെ വീടി ഏട്ടത്തിന്റെ മോളും ആകെ ഒന്നള്ളു അവള് എന്ത്‌ ഇട്ടിലെ ഞാൻ ചുണ്ടുമേ തേക്കാ കൊറച്ച്
ആഹ് ഇപ്പൊ അയ്‌ പൊതുവേ എല്ലാർക്കും ആ ഒരു ഏജ്ള്ളോർക്ക്
അതന്നെ ഓളപറയ ഓളറിയ ഞാനീ പറ അണ പാപ്പ ആ സോപ്പടാൻ വേണ്ടി വാങ്ങി കൊടുക്കയും ചെയ്യും അണ സപ്പോട്ട്ണ്ടായക്ക ത അ ഓള അറിയത് എന്നാും ഞങ്ങള് വയ്യാണ്ട കടക്ക്ണ ഒരു അമ്മായി നെ കാണുമ്പൊ വ്ള് സ്കൂളട്ട എങ്ങനെ വരണ്ട് അപ്പൊ ഞാൻ പറഞ് പോരെ വീട് കൂട്ടിയിട്ട ഞങ്ങളെ ഒപ്പം പോര്ന്നു അപ്പൊ ഓള് കാട്ടതാ അവടെ അ നിങ്ങാണ്ടോളം വള്ളംകുപ്പിന്റെ മുഖം നന്നായിട്ട് കഴുകിട്ട് നന്നായിട്ട് തുടച്ചിട്ട് ഈ സാധന അപ്പളും ആഹ് അപ്പ എടുത്തിട്ട് ചെയ അപ്പൊ ര അത്തിണ് അദ്യ ഇട്ടത് ആഹ് അഹ് അതില്ല നമ്മള് പൊറത്തിറങ്ങൂല പറഞ്ഞ് വയ്യാതോടു ഇട്ട കാടി പോണന്ന് പറഞ്ഞാ എവടെ പോയാലും വേണ്ടീല
മ്മേ അതാ അവസ്ഥാ ലെ ആഹ് ഇപ്പെല്ലാ
പ്പൊ ഞാൻ തന്നെ ഇപ്പൊ ബസ്സിലൊക്കെ കേറിയാ തന്നെ അപ്പൊ ആഹ് ധികും മുസ്ലിം കുട്ടികളാവും
ആഹ് ആഹ് അത് ഇല്ലാത്തവല് കാണൂല, അപൂർവ്വാ അപൂർവന്നില്ല ഇപ്പ ഇല്യ ഇങ്ങൻത്തെ ചുണ്ട് ചോപ്പിക്കാത്തവല് കാണൂല.
അപ്പ മദർസിലൊക്കെ പോവുമ്പോ അതന്നെയാ പറയാ ഉമ്മാര് ചോപ്പിച്ചാ പിന്നെ മക്കള് ചോപ്പി ക്കൂലെ ഉമ്മമാരും ഇതന്നെയല്ലേ ഇപ്പൊ പ്പൊ അത്യാവശ്യത്തിന് തള്ളാരും തൊടങ്ങിയിക്കിണ്. ജിമ്മിലൊക്കെ അതെ പോലെ അ ഒരു ഞാ ഇപ്പോ ഇരുപത്തഞ്ച വയസ് ആ ഒരു പ്രായമുള്ള പെണ്ണുങ്ങള് മൊത്ത ഇ എന്നിട്ട എന്താ പോണ നേരത്തെ ഒന്നും ഉണ്ടാവില്ലോ മോതൊക്കെ വയർത്ത് പോയിട്ട അ എന്തിന ഒരുങ്ങി കെട്ടി ഏഹ്
കളിക്കാ ജിമ്മിന് വെരും അങ്ങനെ
ആ അത് ജിമ്മത്തെ ട്രെയിനർ തന്നെ പറയും എന്തിന് വരാണാവൊ ഇവര് വാരിമുഖത്ത് തേച്ചിരിക്ക നമ്മള് ഞങ്ങള് ഒന്ന് ജസ്റ്റ് വാമപ്പ് ചെയ്യുമ്പോ തന്നെ നന്നായിട്ട് വെയർ ക്കും അപ്പതന്നെ തൊടക്കല്ലോടുങ്ങും ടർക്കിട്ത്തിട്ട് ഈ ടർക്കി ഇടുത്തു തൊടച്ച് തൊടച്ച് ച്ച് ച്ച് ഇത് പോവാന് പോകുമ്പ ഒന്നും ഉണ്ടാകൂല
അ അല്ലാഹ് അ
ആ അതാണ്‌ അവിടെ പോയാല് ആ ഏ എല്ലാരും പറഞ്ഞു കളിയാക്കേം ചെയ്യും ചെലോരെ
എന്താ ഇപ്പത്തെ കാലം നമ്മളൊന്നും പറയാനും വയ്യ പറയുമ്പോത്തേന് ഓല്ക്ക് ദേഷ്യം പിടിക്കും ഉം
ഒന്നും പറയാൻ പറ്റി
ഉം എന്ത്‌ എന്താ വൈബ് തള്ള വൈബ്
ആ അതന്നെ അങ്ങനൊക്കെ പറയാ അതന്നെ ഇപ്പം ഇൻജെ ഇൻജെ മൂത്ത രണ്ടാൾക്കും അങ്ങനത്തെ ഒന്നും വലിയ ഇതില്ല ആൺകുട്ടികൾക്ക് പക്ഷെ എന്റെ ചെറുത്‌ ഏഴു വയസ്സല്ലെ ആയിട്ടൊള്ളൂ ഞാനങ്ങനെ ഓ ഓള് ഒറ്റയ്ക്ക് മുടികെട്ടാ കണ്ണാടി നോക്കി ഓള് ലങ്ങനെ ബോളിടൈലൊക്കെ കെട്ടും. എന്നിട്ട് കാണ എടേന്നൊരു മു ടിങ്ങനെ വലിക്ക്ണ് ഇങ്ങനെ മുന്നിക്ക് ഇടൂല അപ്പ പറ ആരക്ക ഇത്ര അള്ളൊടിജ്ജ് ആ മുന്നിക്ക് ഇങ്ങനെ മുടി ഇട്ത്തിട്ടിട്ട് ന്നൊക്കെ പറയും ഇങ്ങളീ തള്ളവൈബായിട്ട് നടക്കരുത്ട്ടൊ ഞാൻ ന്നോട് ഇതൊക്കെ എവിടന്ന് ഏഴു വയസ്സായിട്ടുള്ളു പറയുമ്പോ ഏഴു വയസ് ആളില്ല അത്രേംള്ളൂ എൽ കെ ജിയിലാണോന്നുചോദിക്കുവെല്ലാരും അത്രെയുള്ളാള്ള് ഞാനും നീളല്ല അവള് അവള് ഇതേപോലെ നീളല്ലാതെ
ആഹ് അതന്നെ ഓരോരുത്തരുടേത് കണ്ട് കണ്ട് കണ്ടിങ്ങട്ടേയ്
അതന്നെയാണ് ഞാൻ വ അപ്പജ്ജെ മാപ്പള പറയുവ അതാ അത് ബാക്കിയ ഇത്താത്താരുണ്ടല്ലോ ആവശ്യത്തിന് കാണാന് മുടിയും ഇതാക്കീട്ടും ഒക്കെ കാണല്ലേ ഇബര്
ഉം ആ ഇന്റെ മോള് ഇന്റെ മോള് ഞ ഞാനൊന്ന് സമ്മയ്ക്കൂലട്ടോ ഓൾക്കൊക്കെ അങ്ങനെ ഇഷ്ടം അങ്ങനെയാണ് ആക്ക്ണത് അയ് ഇവിടുന്ന് ഇങ്ങനെ എങ്ങനെങ്കിലു തീർക്കും ആയ് അങ്ങ്ട്ട് ആയ് ആയ് ഒരു ങ്ങനെ കാണുമ്പോണ്ടാവുവല്ലോ ഓള് ക്ക് ചെയ്ത ക്ഷെ പുറത്തിറങ്ങാ ഞാൻ അങ്ങനൊന്നും സമ്മതിക്കൂല്ല തലേ തട്ടട്ടിട്ട് തന്നെ പറഞ്ഞയക്കുള്ളു ആറില് എത്തിക്ക് ണ് ഞാന് തലയിലിട്ട ഓ എന്നെടുങ്ങെന്ന്ന്ന് പറയും എനിക്ക് ഫാൻ്റെ കുപ്പായമായി ഞാൻ പറയും ഞാൻ വാങ്ങി തരൂല്ലാന്ന് ഇപ്പൊ ഈ ചെറിയ കുട്ടിയല്ലേന്ന് ആയി തന്ന് ണ്ടെങ്കില് വലുതാകുമ്പോള്
ശരിയാണ് ആഹ് ഇപ്പൊ ഞാനങ്ങനത്തെ ഡ്രസ്സോന്നും അങ്ങനെ എടുക്കല്ല ഞാൻ എപ്പഴും ഉടുപ്പടു പക്ഷെന്റെ നാത്തൂന്റെ മക്കളിങ്ങനെ അതിനൊരു പ്രായംുണ്ട് അവളൊ ഒരു വയസ്സിന് മൂപ്പുള്ളൊക്കെ അവരധികം ഇട്ടൂല ഡ്രസ്സും അവര് ഇങ്ങനെ കൊറ അടുത്ത് കണ്ട അപ്പൊ അവരിങ്ങനെ കൊട്ന്നരും ആപ്പ വല്ല്യ നല്ല കിട്ടല ഓലരിം ഊളറിം ങ്ങള് ഇടത് തന്നില്ലെങ്കിലും ന്ക് ഇത് കിട്ടണ്ടല്ലോ ആഹ് ആ അവ അവർക്കാണെങ്കിൽ അവർക്ക് പെൺകുട്ടികളില്ലാത്ത കാരണം ആൺകുട്ടികളില്ലാത്ത കാരണം അവര് ചെറുതിനൊക്കെ ഫുള്ള് ആൺ കുട്ട്യാളെ ഡ്രസ്സൊക്കെ ആഹ് ഇന്നാ ഞാൻ കട്ടാക്കിയിട്ട് അങ്ങോട്ട് വിളിക്ക